ആഹ് അലോ കേക്ക്ണില്യേ സുഖയിട്ടിരിക്ക്ണ് ഇങ്ങള് പൊറത്തെങ്ങനെ മയൊക്കെ കൊണ്ട് നടക്കുമ്പോ നമ്മള് ഇവിടെങ്ങന മൂടി പൊയെ
ആഹ് ആഹ് അത് നല്ല കാര്യ ഇവിടെന്ന മഴങ്ങ ചാറിയോണ്ട് നിക്ക്ണ്
എവിടക്കെ മഴ ഇതിട്ട് നല്ല മഴയെയ്ത്
ഏഹ് ഇവിടെതാ ചാറിക്ക്ണ് ഇപ്പൊ ഒരു മഴ പെയ്തു പോയാ ചാറിക്ക്ണ് ഇപ്പൊ പൊർത്തെകട് അരങ്ങിയൊക്യാ
അത് പൊറത്തറങ്ങാൻ കുളിക്കാൻ മടിയായിട്ട് നിക്ക ഞാൻ തണത്തിട്ട്
അയ്യയ്യോ ഒരു കഥ ഏ
ഇന്റെ ഉമ്മ പറയല്ണ്ട് ഇന്റെ ഉമ്മ പറയ്ണണ്ട് ഇൻക്ക് ഇങ്ങട്ട് അതായത് ഞാനിപ്പോ ഇന്റെ വീട്ട്ക്ക് വന്നതാണ് ഇന്നലെ
ഏഹ്
അപ്പ ഉമ്മ പറിയ അപ്പ ഇന്റെ വീട്ടില് അവിടെ ഉ ഹീറ്റർണ്ട് അപ്പൊക്ക് സമാധാനാണ് കുളി ള്ളിക്ക ഇഷ്ടാണ് ഇങ്ങട്ട് വന്ന് കഴിഞ്ഞ ഇന്നലെ തൊടങ്ങിയ ടെൻഷനാണ് ഇനി എങ്ങനെ ഇവിടുന്ന് കുളിക്ക ക്ക്‌യും ഇബടെ തോട്ടത്തിലാണ് വീട് അ അപ്പാ ഭയങ്കര തണുപ്പാണ് തോട്ടത്തിലാവുമ്പളേ
അത് അടുപ്പ് അടുപ്പത്തിക്ക ഇന്നട്ട് വെടക്ക് വെക്ക
അതല്ല, അതെന്നെ ഇമ്മാനോട് പറഞ്ഞ് ഇൻക്ക് കൊറച്ച് ചൂടുവള്ളം ഇണ്ടാക്കി ക്കിതരോ അപ്പൊ ഉമ്മനോട് പറയാണ് സാധാരണ മക്കളാണ് ഇമ്മാര്ക്ക് ഇണ്ടാക്കി കൊടുക്കല് ഇത് നേരെ തിരിച്ചാണ്
അത് സത്യാണ് ഇത് ഇപ്പനക്ക് ഇണ്ടാക്കി തര്ണ്ടേ അവസ്ഥേയിപ്പോ
അത അതാണ് അവസ്ഥ
പിന്നെ കല്യാണൊന്നും ഉണ്ടാവില്ലെ ഇപ്പൊ
കല്യാണം ആഹ് കല്യാണക്കെ ഇഷ്ട്ടം പോലെണ്ട് പക്ഷെ ഞമ്മെളെ വീട്ടില് കല്യാണം നടക്കുമ്പളേല്ലെ ഞമ്മക്ക് പണിയൊള്ളൂ മറ്റേത് ഞമ്മള് പോയി ഫുഡ് അടിച്ച് വന്നാ മതിയല്ലോ
അപ്പ അതിലെന്താപ്പൊ സ്വർണ്ണത്തിന്റെക്കൊര് വെല പോണ്ലേ പക്ഷെ ഇപ്പൊ കൊറഞ്ഞെടോ
അള്ളാ സ്വാ ക്കെ എത്ര കൊറഞ്ഞ്റ്ഞ്ഞാലും എത്ര കൊറഞ്ഞ് വൺലെക്ക്മ്മന്ന് കൊറ്ഞ്ഞാ ലെ ഒരു ലക്ഷത്ത്മ്മന്ന് ആഹ് അതാണ് എന്റെ മോൾ ക്ക് ഞാ പറഞ്ഞില്ലെ ചെറ്യേ പതിനൊന്ന് മാസായ മോള്ണ്ട്ന്ന് ഓള്ക്ക്പ്പൊ ഇന്ന് സ്വർണ്ണം ഇട് ക്കാൻ നോക്ക്മ്പോ എന്തോര് റേറ്റാ ഇപ്പന്റെ കെട്ട്യോൻ പറഞ്ഞ് ഏ ഇപ്പങ്ങനെയാല് ഇട്ക്കല് നട ക്കൂല കാരണം പണിക്കൂലി ഒക്കെകൂടായിട്ട്
ഇപ്പ ഇട്ക്കാല്ലേ ഇപ്പ എന്താറ്യോ ഒര് ഒരു പവട്ക്കണ്ടാ അര പ്പവനോ കാപ്പവനോ മതി കാരണന്തെച്ചാല് ഇപ്പൊ ഒരു ലക്ഷത്തി അയ്യാര്ത്തി എത്രോ ഒള്ളൂ അയിന്റെ മുന്നേ ഒരു ലക്ഷത്തി ഇരുവേനോക്കെ ഇണ്ടായിനല്ലോ എത്ര കൊറഞ്ഞ് ആഹ്
ഞാൻ പറഞ്ഞെ ഇന്റെ മക്കളെ മറ്റേ മക്കളെ സ്വർണം ഇ മറ്റേ മക്കളെ സ്വർണ്ണണ്ട് ഇത്രേ അത് കൊടുത്ത്ട്ക്കാൻ പറയു മ്പളും ആള് പറിണ്ട് അത് പയേ സ്വർണ്ണാണ് അത് അപ്പൊ എന്തായാലും ഇപ്പ അയ്മ്മന്ന് അമ്മൾക്ക് വേറിടാൻ പറ്റൂല ഭയങ്ക ങ്കര പൈസാവുന്നാടോ പറിണെ ഇൻക്കാണെങ്കി ഇവരിപ്പ അംഗവാടികൊക്കെ പോണ പ്രായാവുന്നെരള്ള സ്‌ സ്വാർണടോള്ളൂ പിന്നൊക്കെ ഊരിക്കൂലെ ആഹ് പിന്നെപ്പോ നിർബന്ധായിട്ടും അംഗനവാടി ടീച്ചറൊ ക്കെ പറയും സ്വാർണ്ണോന്ന്ട്ട് പറഞ്ഞേക്കര്ത് ഏ പി പിന്നെ അത് കഴിഞ്ഞ സ്കൂള് പോക്കൊടങ്ങി എന്താചെയ്യാ
തൂക്കം പോയാ തന്നെ എന്താ വേലേടോ സ്വർണ്ണത്തിന് ഒന്ന് ആലോയിച്ചോക്ക്യ ഇത്ങ്ങനെ പാവപ്പെ ട്ട ആള്ക്കാരൊക്കെ ജീവിതം എന്തൊരു ജീവിതാവും ലേ
ഉം ഇത് സാധാരണക്കാരെ ബാധിക്ക്ണ ഭയങ്കര പ്രശ്നങ്ങളാണ് കാരണം ഞാൻ അവര്ക്കിപ്പൊ ഈ അയിനു വേണ്ടിപ്പോ ഞാൻ ഇന്റോരു ഫ്രണ്ട്ണ്ട്ട്ടാ ഇന്റെ ഫ്രണ്ട്ണ്ട് ജെസ്സിന്നറിം അവ ഇവളെ മോളെ അവള് അവള് ഫുള്ള് ഗ്രൂ അതായത് അവള് കണ്ണൂരാണെ അപ്പൊ ഇവള് ഇവളെ ന്ന ആങ്ങളെന്റെ കല്യാണാണ് ഇപ്പൊ ഈ കഴിഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ച എന്തോ ഉണ്ടായിരുന്നേ അങ്ങനെ ഇവള് ഫോട്ടോസൊക്കെ ഞാൻ പറഞ്ഞ് ഗ്രൂപ്പിന് ഞാൻ ഇവിടെ മലപ്പുറല്ലേ ഓളോട് ഞാൻ പറഞ്ഞ് ഇജ്ജ് ഗ്രൂപ്പില് ഫോട്ടോസൊക്കെ ഷെയറെയ്യോണ്ടൂന്ന് പറഞ്ഞ്
ഉം
ഇവള് ഇന്നിട്ട് മോളെ ഗ്രൂപ്പില് ഫോട്ടോ ഷെയറെയ്യാ അപ്പൊ ഈ പെണ്ണിന്റെ സ്വർണം അതായത് പുതിയ പെണ്ണിന്റെ സ്വർണം കണ്ട്ട്ട് ഞാന് അന്ധം വിട്ടു അപ്പൊ ഞാൻ ചോയിച്ച് മോളെ ഇത് സ്വർണ്ണാണോ അതോ മറ്റേ ഗോൾഡാണോന്ന് ഇപ്പത്ണ്ടല്ലോ അല്ല സീരിയസ്‌ലി
ഏഹ്
ആഹ് അപ്പ ഞാൻ ഓളോടോയിച്ച് ഇതെന്താ ഇത് അപ്പൊ ഇന്നോട്റ്ഞ്ഞ് എല്ലല്ലാ ഇത് സ്വർണം തന്നെ അപ്പ ഞാ പറ്ഞ്ഞ് ഇജ്ജ് ഇത്രീം സ്വർണ്ണൊക്കെ ഇട്ക്കാന് ഇങ്ങെളെന്താടെ രാജകുടുംബത്തില്ള്ളാണോ അപ്പൊത്തന്നെ ഓള് പറയാണേ അവള്ടെ അതായത് അവളെ കല്യാണം കഴിഞ്ഞിട്ടെന്നെ പത്തു പയിനഞ്ച് വർഷം കഴിഞ്ഞ് ഏ അന്ന് സ്വർണ്ണത്തിന് ഇരുവറുപ്പ്യെ ഏഹ് പ എത്രേ ഇരുവറുപ്പ്യയാണോ പതിനേഴ്റുപ്പ്യെ എന്തോ പറഞ്ഞേ പതിനേഴ് പതിനെയ്യായിരോ എന്തോ പറഞ്ഞ് ആ റേറ്റിന് ഇട്ത്ത അറുപത് പവന്റെ സ്വർണ്ണം അവരൊന്നും കാട്ടിട്ടില്ലത്ര ഇപ്പളും ഓളെട്ത്ത്ണ്ടാല
പടച്ചോനെ അപ്പ എത്ര ലാഭായിലേ
ആഹ് എന്നിട്ട് അവള് പറയും എന്റെ ഏറ്റവും വലിയ അസറ്റ് ഇപ്പൊ സ്വർണ്ണ ആണ് എനിക്ക് എന്ത് സംഭവിച്ചാലും ടെൻഷൻ ഇല്ല. ഇന്റെ കയ്യിൽന്റെ സ്വർണ്ണണ്ട് ഒന്നും ചെയ്തിട്ടില്ലത്രേ ഹസ്ബൻഡും. അന്നിട്ട് ഇവള് എന്നിട്ട് ഇവളു ഇട്ടിക്ക്ണ് കഴിത്തില് വലിയൊരു മാല അപ്പന്റെ വിചാരം ഞാത് സ്വർ ണല്ലാത്ത ഗോൾഡ് ഉണ്ടല്ലപ്പോ അപ്പൊ ഇവര് പറയാണെ ഞമ്മളെ നാട്ടിലൊക്കെ ചെ ചെക്കന്റെ വീട്ടിക്ക് നമ്മള് ചെക്കന് നമുക്ക് എന്തെങ്കിലും താലി പ്പങ്ങക്കാണെങ്കിൽ താലി നമ്മ കാണെങ്കിൽ മഹറ് പറഞ്ഞിട്ട് എന്തെങ്കിലും തരൊള്ളു. ഇവര് ഇവര് നാട്ടിക്ക് എങ്ങനേച്ചാല് ചെക്കന്റെ വീട്ട് ചെ ചെക്കനാത്ര കൂടുതൽ സ്വർണം കൊടുക്കേണ്ടിയത് എന്നിട്ട് ആഹ് കുട്ടിന്റെ കഴുത്തിൽ അഞ്ച് മാല കൂട്ടരെ കയിത്തില് വലിയത് ഇട്ടാ അയെ നെ വല്യ ലോക്കറ്റൊക്കിയിട്ട്. അപ്പൊ ഇവള് ആഹ് ഇവളെ വീട്ടിന്ന് ആഹ് പെണ്ണിന്റെ വീട് വീട്ടിന്ന് ആകെ വേങ്ങിയത് എത്രേ ഉള്ളൂ അത്രേന്നറിയോ പെണ്ണിന്റെ വീട്ടിന്ന് കൈമക്ക്ള്ള ഒരു കയ്യിലുള്ള വളകളും ഒരു കൈയ്മക്ക് മൂന്ന് വളയും പിന്നെ ഒരു ചെയിനും. ഒരു ചെയിനും അര അരപ്പട്ടിമാണെത്ര ഇവർക്ക് സ്വർണ്ണത്തിന്റെ.
അമ്മോ
കെട്ട്ക്ക്ണ ഞാൻ വാണങ്കി അൻക്ക് വാട്സആപ്പിൽ ഫോട്
എന്താണില്ലേ അപ്പൊ ഈ പാവപ്പെട്ട ഒര് പവൻ വാങ്ങാന് ഓല് എന്തൊക്കെ ചെയ്യ്ണ്ടില്ലേ?
ആഹ് ഈ ഇത്രയും വില കൂടിയ ടൈമില്. ഞങ്ങള് ഇട്ട് അതില് ഞങ്ങള് മലപ്പുറംകാര് ഇണ്ട്ട്ടോ കൊറെ ആഹ് ഗ്രൂപ്പില്. അപ്പൊ ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടിട്ട അവളോട് സംസാരിക്ക അപ്പൊ അവള്. ആഹ് അപ്പൊ അവള് പറയാണേ ഈ ആഹ് കുട്ടിന്റെ മേത്തുള്ള ചെ അഞ്ച് ചെയിനിന്ന് ഒരു ചെയിനും പിന്നെ അരയത്തതും ഒള്ളത്ര ഓളെ ഓളെ വീട്ട്ന്ന് വാങ്ങിയത്. ബാക്കിയുള്ള ഈ നാല് ചെയിനും ആഹ് നാല് ചെയിനും ചെക്കനാത്ര. പിന്നെ ഇവള് ഇവള അവിടെ പെങ്ങന്മാരും കൊടുക്കണത്ര സ്വർണ്ണം അങ്ങനെ ഇവള് കൊടുത്ത് ഒരു വള ഞാൻ അത്ഭുതപ്പെട്ടടോ. ഇത്രയും സ്വർണ്ണ ചെക്കന്റെ വീട്ടിന്ന് അതും ഇത്രയും കട്ടി കനത്തില്. അങ്ങനെല്ലത്രേ അവിടെ എല്ലാരും ചെയ്യണത്രേ അവിടെ കാസർഗോഡ് കല്യാൺ ങ്ങളും ഞാൻ എല്ലാവരും സ്റ്റാറ്റസക് കാസർഗോഡും കണ്ണൂരൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഇവരൊക്കെ സ്റ്റാറ്റസ് ഞാൻ അങ്ങനെ കാണുമ്പോ ഞാൻ വിചാരിച്ചില്ല അപ്പോളൊക്കെ ഇന്നല ആഹ് ഇവള് മിഞ്ഞാന്ന് എന്നോട് ഇത് പറയുന്നത് വരെ ഇൻക്ക് അറിയില്ലായിരുന്നു ഇത് സ്വർണ്ണാണ്ന്നുള്ളത് അവിടെ പുതിയണ്ണ്ങ്ങൾ ഏതാണ് മറ്റുള്ള കൂടെ നിക്കുന്നവർആരാന്നറിയില്ലോ എല്ലാവരും സ്വർണ്ണം ഇട്ട്കാണ്ടാണ് അവര് അപ്പൊ ഓള് പറയാണേ ഇവിടെ തിന്നാനും കുടിച്ചാനും ഇല്ലെങ്കിലും വേണല്ലോ ഇവിടെ മെയിന് സ്വർണ്ണാണ്ന്ന് സ്വർണ്ണ നിർബന്ധാണ് ആണാലോ അവർക്ക് ആഹ് സ്വർണ്ണ ഇട്ട് കെട്ടിയിട്ട് നടക്കും പിന്നെ ഫുഡും അതേപോലെ ക്യാഷ് നോക്കാതെ ഫുഡ് എല്ലാ പരിപാടി നടത്തണത്ര അതായത് എന്തെല്ലാം ഒരു ചടങ്ങുകളാണോ ഒരുക്കിച്ചിട്ടാ
പടച്ചോൻ
അപ്പൊ ഞങ്ങൾ കേട്ട് പറയാ ഞങ്ങൾ മലപ്പുറത്തള്ളവര് പറയാ ഞങ്ങളൊക്കെ ഇവിടെ സ്വർണ്ണൊക്ക ഒഴിവാക്കി ഇപ്പോ പുതിയണ്ണുകൾ സ്വർണ്ണം ഇടാതെ അയ്ക്കണല്ലോ നമ്മളവിടെ ഇപ്പോ ഫുള്ള് മറ്റേ ഓർണമെന്റ്സ് വാങ്ങാണല്ലോ
ആഹ് ഇപ്പം മൊത്തം വാട്
സ്വർണ്ണം ആഹ് അതെന്നെ അങ്ങനെ ചെയ്യില്ലേ നമ്മളെ ഇവിടെടെ
ആഹ് അപ്പൊ ഫുള്ള് വാടക ആഹ് കാരം എന്താ വച്ചാൽ ആർക്കും കഴിയുല്ല പിന്നെ സ്വർണം പണിക്കൂലിയും വെച്ച് നോക്കി കൊടുക്കമ്പൊ എത്ര ആലോയിക്കണം ആലോചിച്ചോക്ക്യാ
ആഹ്
ഇതത്ര കൊടുക്കണ അപ്പോ അതാണ് ഇപ്പഴത്തെ കഥ
ആഹ് വല്ലാത്തൊരു അവസ്തേണ് സാധാരണക്കാരാണ് പ്പേ ടാ
കൊടുക്കുന്നത് ഇവിടെന്നും ഒന്നുമല്ല പ്പോ ഓലോ എവിടെയാ എവിടെന്ന് കൊണ്ടായതാ
അതെന്നെ ആ ഓല് അല്ലല്ല ഓര് കണ്ണൂരി തന്നെയാണ് കണ്ണൂരിൽ തന്നെയുള്ള ടീമാണ് ഉം ഉം പക്ഷെ ഇന്റെ ഇന്റെ അമ്മായി ഓര് ഗൾഫിലാണ് ചെക്കൻ ചെക്കൻ ഗൾഫിലാണ് ഇവരൊക്കെ ഗൾഫിലാണ് പക്ഷെ എടാ നമ്മളെവിടെല്യേ ഗൾഫേര് നമ്മളവ്ടെല്യേ നല്ല ഹൈ ടീമേര് ഈ ആദി സ്വർണ്ണട്ട് കുളിച്ചാണ്ട് വേര്ല് ണ്ടോ ആരെങ്കിലും അവ്ടെയിന് അങ്ങനെല്ല അവിടുത്തെ മൊത്തത്തില വ്യത്യാസല്ലേ അവിടെ എന്ന് പറഞ്ഞാല് അവിടെ ചെക്കന്റെ വീട്ടിലല്ലേ പെണ്ണ് നി ക്കാ പെണ്ണിന്റെ വീ
നിക്ക ആഹ് ചെക്കൻ നിക്കുള്ളൂ
ചെക്കൻ നിക്കുള്ളു ചെക്കനാണ് ഫുള് ചെലവ്കഴിക്കണ്ട ഇവിടെ നമ്മൾ പെൺകുട്ട്യാളെ കെട്ടിക്കുമ്പോ ഞമ്മക്ക്ചെലവ്താണെ പോലെ അവ്ടെ പെണ്ണിന്റെ പെണ്ണിന്റെ വീട്ടുകാരാണ് ചെലവ് നടത്തേണ്ടിയത് ഇവിടെയാവുമ്പോ ചെക്കന്റെ വീട്ടാരല്ലേ ചെലവ് നടത്തണ്ടി നമ്മളെ ക്ഷേ അവിടെ നേര തിരിച്ച പെണ്ണ് ചെക്കനാണ് അപ്പൊ സ്വർണ്ണക്കെടുക്കണ്ട ഞാ പറയാ വല്ലാത്ത സ്വർണ്ണയി പോയി ഇത്തരീം വിലപിടിപ്പും ഇതരീം കള്ളന്മാരൊക്കെ ഉള്ള കാലത്തേ
ആ ആരേം ഇടോ ലലെ?
ഇട്ന്ണ്ടല്ലോ എന്ന് വിചാരിക്ക എന്തല്ലേ പിന്നെ ഒരിക്കും എന്തത്ത ക്യോ സംഭവങ്ങളുണ്ട്. ഓരടെ ആചാരങ്ങളുണ്ട്
ആ അപ്പൊ അമ്മൾതുണ്ടല്ലോ ഇപ്പൊ കൊറേ ആചാരങ്ങളൊക്കെ വര്ണ്ടല്ലോ
നമ്മള്ത് ആചാരങ്ങൾഇണ്ട് ന്നല്ലാസ്വർണ്ണക്കളി ഇല്ലല്ലോ?
ആ അതില്ല
ആ സ്വർണക്കളികളും ഇതും അങ്ങനല്ലെടീ ഇത് ന്ന് റിഞ്ഞാല് അങ്ങനെയല്ലേ ഇത്രീംസ്വർണ്ണത്തിന്‌വില കൂടിയിട്ട് ഒരു ലക്ഷത്തിന് മോള്കേറീറ്റും ഇത്ര എത്ര പവന് പ്പാ പെണ്ണിനന്റെ മേത്തൊക്കെ ഇണ്ടാവോ അൻപതിലും എങ്ങനൊലും കൊറീല
അതിനൊക്കെ കൊള്ള അടിച്ചാ കിട്ടണ്ട ഇൻങ്ങേപ്പുറം കിട്ടും
ആ ഹ് അതെന്നെ അ ഞാൻ പറഞ്ഞത് നിങ്ങക്ക് അയിനൊന്നും പേടില്ലേന്ന് അവിടെ അങ്ങനെ ആരുംഅങ്ങ ഇങ്ങളെ നാട്ടത്താരിക്ക് ഇങ്ങനെ ഇങ്ങനെ നോക്കില്ല അവിടെ എല്ലാരും സ്വർണ്ണട്ട് നടക്ക്ണ്ട്
ആഹ് അതൊക്കെ തോന്ന ഒന്നന്ന് പോയോകണം അപ്പ അറിയ ഓരേ ത്
ആഹ് ഞമ്മളൊക്കെ ഒരു അരപ്പവൻ ഉണ്ടായിട്ട് അത് ഇട്
പ്പത് പ്പുറത്തികിട്ട് പോവാൻ പടിയ ഇപ്പ പേടിയ പൊറ്ത്തി കയ്യും കാലൊ ഒക്ക കൊണ്ടു പോകന്ന് വിചാരിച്ചിട്ട്. ആണ്ട് വലിച്ചു കൊണ്ടായോ ഒന്നും ഉണ്ടാോ പ്പൊ സ്വർണ്ണം മതി ഇപ്പോ അതാണ് ഇപ്പത്തെ കാലം. ഉം നമ്മക്ക് മക്കൾക്കൊക്കെ എന്തെങ്കിലുംത് വാങ്ങ ണി തന്നെഅമ്മള് അവട്ന്നും ഇവിടുന്നു ഒപ്പിച്ചു വാങ്ങിക്കണം
ഉം അന്നെ ഒക്കെ ശ്രദ്ധിച്ച് നടക്കും മാണം അതെ ഹി ഹി ഹി ഞാൻ ഒളോട് പറയ ഞാൻ ന്റെ മോനോടെ കെട്ടിയരോട് എപ്പളും ഞാൻ പറയും
ആഹ്
ഇന്ക്ക് മോൾക്ക് ഇണ്ടാക്കണം. മോൾക് ഒരു വയസ് വുമ്പളേങ്കിലും അവക്കെന്തെങ്കിലും ഒന്ന് ഇണ്ടായി കാണാ പൂതി ഉണ്ടായിരുന്ന. കാരണം എന്റെ മറ്റു രണ്ട് മക്കും മൂതത് ആൺകുട്ടിയും രണ്ടാമത്തെ പെൺകുട്ടിയാണ്. ഇവള് മൂന്നാമത്തെ ആണ്. അപ്പൊ മറ്റേ രണ്ട് ആ ഇവളുംആരപ്പ മൂത്തതാൺകുട്ടി
ആഹ്
ഞാൻ പറിയാ ഓൽക്ക് രണ്ടാളും സ്വർണ്ണം കെട്ടിക്ക്ണ് ഇവെൾ മാത്രാണ് കെട്ടാത്തെത് ന്ന് പറിയെ ഞാന്
പിന്നെ മറ്റോരുടത്ത് കെട്ടിക്കൂടെ
ആഹ്
ഏതാലും ഇപ്പൊ മറ്റോൽക്ക് ഓൽ എന്തായാലും ഇപ്പോ വല്ല്യ കുട്ടി ആഹ് വല്ല്യ കുട്ടിയാൾ ആയിര്ന്നാ ഇപ്പം ഇബെക്ക് അഹ് വെട്ടി കൊട്ത്തുടെ
ഉം
അല്ലാതെ ഇപ്പം ഞമ്മളെ കൊണ്ടൊന്നും വാങ്ങിക്കാൻ കയ്യൂല ഇപ്പം എന്തായാലും
പക്ഷെ അങ്ങനെ അല്ല അത് ഇത് ഇല്ലല്ലോ അത് ഏഹ് യ്യോ അത് കേടെന്ന്ക്ക്ണ് അത് കൊടുത്ത് കൊട്ത്താലാണ് ഇപ്പം സസ്ബെന്റ് സമ്മെയ്ക്കാത്തെ സ്വർണത്തിന്റെ വെലോണ്ടെയ് ഞാ ഇപ്പം ഒന്ന് കട്ട് ചെയ്ത് ആടിക്കെട്ടെ ഓക്കെ